ഹലോ
കേക്ക്ണ്ടോ
ഓ കേക്കുന്നുണ്ട്
എന്തുവാ പരിപാടി
എന്താ പരിപാടി ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ചായ കുടിച്ചു ഇപ്പോ കൊറച്ച് മുമ്പ്
ആഹ് എന്താ വൈകിയേ പനിയുണ്ടോ
ജലദോഷം വേറെ കൊഴപ്പൊന്നില്ല പനി ഉണ്ടാവന്ന് ഇപ്പൊ കൊറവുണ്ട് മാറി
ആഹ് കാണിച്ചോ
ആഹ് കാണിച്ചിരുന്നു പനി വന്നപ്പോ അങ്ങനെ കാണിച്ചിരുന്നു ജലദോഷം പിന്നെ മാറാൻ പനിത ന്നല്ലേ
മാറാൻ പണിയാണ് അതാണ് പണി തലവേദന ഉണ്ടോ
വന്ന് തലവേദനയും കാര്യങ്ങളൊന്നുമില്ല പനി ജലദോഷം കൊര-
ആഹ് ആഹ് അല്ല ജലദോഷം പിന്നെ കൊറച്ച് കഴിഞ്ഞാൽ പിന്നെ നീര് കെട്ടി തലവേദനയാവും
ആഹ് കൊഴപ്പൊന്നുമില്ല കഫം ഇങ്ങനെ എളകി പോവണ്ട് അങ്ങനത്തെ പ്രശ്നയില്ല
ആഹ് ആർക്കാ വേറെ ആർക്കാ ഉണ്ടായേ പനി
ഏയെ
വേറെ ആർക്കെ എണ്ടേ നോണ്ടക്ക് പനി
ആഹ് വേറെ ഉമ്മാക്ക ഇണ്ടാരുന്നു
ആഹാ
ഞാൻ വന്ന് ഇവിടെ വന്ന് രരണ്ട് ദിവസം കഴിഞ്ഞക്ക് തന്നെ ഉമ്മച്ചി - പനിച്ച് അപ്പൊ നേരെ എനിക്കും കിട്ടി
ആഹ് ഇനിയിപ്പോ ഏ എന്താ ചായക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു അവിടെ നിങ്ങള് കുടിച്ചില്ലേ
ഓഹ് കുടിച്ചു കുടിച്ചു ഉച്ചത്തേക്ക്ക്കെ പണിയൊക്കെ കഴി ഞ്ഞോ
ഇല്ലേ പണി കഴിഞ്ഞിട്ടില്ല അങ്ങനെ തൊടങ്ങി അങ്ങനെയക്കെയ ഓരോരോ പണി നടക്കണു
ആഹ് മക്കളൊക്കെ പോയോ
ഇല്ല എനിക്ക് ഒരാളെ ഉള്ളൂ
ഒരാള് ഉള്ളൂ ചെറുതാ
ആ ചെറുതാ ചെറുതാ
ആഹ്
അവിടെ ആരൊക്കെ ഒണ്ട്
ഓഹ് അവിടെ എല്ലാരും ഒണ്ട്
ഉം ഇങ്ങ്ളെ മക്കളൊക്കെ പോയി
ഇല്യാ ഞാന് മക്കളില്ലാ
ആഹ് ആ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടില്ലാ?
ഇല്ലെല്യാ ഞാൻ പഠിക്യാണല്ലോ
ആഹ്
ആഹ ഞാൻ ഡിഗ്രിക്ക്യാപ്പം
ആഹ്
ഉം നിങ്ങള് അന്ന് കല്യാണത്തിന്ക്കെ പോയിനോ?
ആഹ പോയിണ്ടേന്ന് എല്ലാരിം കണ്ടെങ്ങനെ
ആഹ എങ്ങനെ ഇണ്ടേനു
എന്താ ഇപ്പത്തെ കല്യാണം പർയണോ
ആ ഫുള് നാലെ ഏഹ് നാലെഞ്ചേസം ക്കെണ്ടല്ലോ ആ മഴെയ്തിനോ അപ്പൊ
തൊടങ്ങാ മഴെ ഇണ്ടാവുമ്പോ
ആ
മഴ ഇണ്ടാവ്നോണ്ടേ ആൾക്കാരും കൊറെവേയ്ര്ന്നു ഇപ്പൊ മഴെ ആവുമ്പോ അ ങ്ങയും ഇങ്ങട്ടും പോവാനൊക്കെ നല്ലെ ബുദ്ധിമുട്ടല്ലേ
അഹ അതാണ് ഇങ്ങള് എല്ലാസും പോയിന്യോ?
ഇല്ലില്ലാഎല്ലാ ദിവസം ഒന്നും പോയിട്ടില്ല
ആഹ ഇനിക്കി വെരാൻ പറ്റില്ല അതാ ചോദിച്ചത്
നടെക്കൂല്ല ആ എല്ലാ ദിവസവുന്നും പോക്ക് നടെക്കൂല ഒന്നിന് മാത്രം കൂടി അങ്ങനെ പോവ്ന്ന്
ആഹ അല്ലാ ഇന്നട്ട് ഇപ്പ ഇന്നട്ട് ആഹ ഉമ്മ വന്നീന്യോ
ആഹ് ഇമ്മ ഇണ്ടായിരുന്നല്ലോ നങ്ങളെല്ലാരും ഇണ്ടാവുന്ന്
ആഹ ആഹ ഇവടെപ്പങ്ങനെ നിക്കാ ആഹ മഴെ എന്താലേ നീവൊന്നുല്ലാ
ആഹ ഇന്ന്, ഇന്ന് കൊറേക്കെരു കൊറവുണ്ട് ഇപ്പോ
കൊറവ്ണ്ട് ഈ സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ പെയ്യ്ണ്
ആഹ നല്ലേണം പെയ്യ്ണ്റ്റെല്ലേനു അങ്ങനെ ചെറുതായിട്ടങ്ങനെ ഒഴിവില്ലാണ്ട് അങ്ങനെ പെയ്തോക്ക് ഉം, എടക്കൊരു വെയില് വരും ഇല്ലില്യാ അങ്ങെനത്തെ പ്രശ്നൊന്നുല്ല
ആഹ
ഉം
എന്ത് ഇവെടെ ഞങ്ങളേ ഭാത്തേക്കൊന്നുല്യ അത് താഴ്ത്തേക്കൊക്കെ ഇണ്ട് ഞങ്ങള് പിന്നെ മോൾള് കുന്നിന്റെ മോള്ളാണല്ലോ അപ്പ അവിടെത്തെ അങ്ങത്തെ പ്രശ്നൊന്നില്ലാ അങ്ങട്ട് ആഹ ബുദ്ധിമുട്ടില്ലാ മറ്റേ താഴ്ത്തോട്ട്ള്ള വീട്ടാർ ക്കൊക്കെ അങ്ങനെ പറയൂ വെള്ളം കയറുന്ന ബുദ്ധിമുട്ട്ണ്ട് ആ അല്ലാ ഏഹ് കറന്റെക്കെ ഇണ്ടോ?
ആഹ് ഇബടെപ്പോ ഇൻവർട്ടറും കാര്യങ്ങളൊക്കെ ആങ്ങള വന്ന പ്പൊ ആണ്ട് വെച്ച് അപ്പൊ വല്ല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ലപ്പോ കറണ്ടൊക്കെ ഇണ്ട് ഇല്ല
ഇപ്പൊ അയിനിപ്പം ഇപ്പം എന്താ പറയാ കറണ്ട് ഇപ്പ വന്ന് പോയി കളിക്ക്ണ ഒര് ഇത്ണ്ടല്ലോ രാത്രി ഇങ്ങക്ക് പിന്നെ ഇൻവേർട്ടർ ഇള്ളോണ്ട് മനസ്സിലാവ്ണ്ടാവൂലലെ
ഇല്ലേയ് അങ്ങനെ മനസ്സിലാവുണില്ല
ആഹ് ആഹ് അതാണ് ഒരു വിധോക്കെ സുഖം ഇങ്ങക്ക് മ്മളെ അയ്യോ ഇന്ന് ഞാൻ ചപ്പാത്തി ആഹ് ഇന്ന് എന്താ കറി വെച്ചേ
കറി ചിക്ക്
ആഹ് ആഹ് ഉച്ചത്തേക്കുള്ളെ ഓക്കെ ആയോ
ഇല്ല ആവുന്നേ ഒള്ളൂ ഇന്നലെ പിന്നെ ബിരിയാണി ഇണ്ടാക്കി
അപ്പൊ അതുണ്ടാവൂല്ലെ
ആഹ് ആഹ് അത്ണ്ട് കൊറച്ച്ണ്ട് അപ്പ അങ്ങനെ അഹ് വല്ലാണ്ട് കഴിക്കലില്ല അത് രാവിലെ ഉണ്ടെങ്കിൽ ചെൽപ്പോ അങ്ങനെ കഴിക്കും എന്ന് വേറെ വെക്കണം ഉം ഇബടെ അങ്ങനെ നേർത്താണ്ട് കഴിക്കുണോരാ എല്ലാരും
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല ആഹ് കെടക്കാണ്ട് നേരം വൈക്കോ
ആഹ് കെടക്കാനും അധികം പന്ത്രണ്ട് മണിയൊക്കെ ആകും എന്തായാലും
പന്ത്രണ്ടണിക്കോ ആണോ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഇല്ല ന്ന് വ്ടെ നേരം നേക്കും ഉം ഇന്റെ ബ്രദർ വരാന് ഓൻ ജിമ്മിനൊക്കെ പോയി വരാൻ നല്ല അ നേരം വൈകും ആഹ് അപ്പൊ പിന്നെ അമ്മ അമ്മ ട്ടോണ്ട് ആണ്ടിരുന്നോ ആഹ് എന്തായാലും പന്ത്രണ്ട് മണിക്ക് ഇപ്പം പിന്നെ തണുപ്പായോണ്ട് വേം കെടന്നോളും ആഹ് പിന്നെ അധികം ഫോൺ യൂസ് ചെയ്യുമ്പോ തലവേദന ഇങ്ങനെ വരു അപ്പൊ പിന്നെ ഒറങ്ങീലെങ്കി ശരിയാവൂല പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല
ഉം ഞാനും അധികം എന്താ കുഞ്ഞ് ഒറങ്ങുന്ന ടൈമില് ഞാനും ഒറങ്ങലാ
ആഹ് ഇത് മ്മക്ക് ഫോണിലെന്നെ ങ്ങനെ നോക്കുമ്പോ എന്താറ ഇൻക്ക് കണ്ണിന് ഇങ്ങനെ പെയിന് വരും അപ്പൊ പിന്നെ തലവേദനയാവും അത് മൈഗ്രൻ ആണോ അറിയില്ല ഹോമിയോ കാൺചെപ്പ ആഹ് ഹോമിയോ കാണിച്ചപ്പോ ഒരു ചെലപ്പം മൈഗ്രൈൻ ആവും മരുന്ന് പിന്നെ ഹോം മിയോന്റെ മരുന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണല്ലോ നിർത്താൻ പറ്റൂലല്ലോ അതെ ന്ന് പറയണെങ്കിൽ പ്രത്യേകാക്കണം പണ്ടച്ഛനൊക്കെ ചെറുതായിട്ട് ണ്ടെനി പിന്നെ വലി അച്ചന്റെ മോക്കൊക്കെ ഇണ്ടേനി അപ്പൊ ചെലപ്പോ പാരമ്പര്യം ഇണ്ടാവും അറീലന്നീ കാണിക്കണം ന്ന് ഒഴിവോലെ പോയിട്ട്
കാണിച്ചളാണ്ടൂ അധികയാലും
പണിയാണ് അയച്ചിക്ക് അങ്ങനെനി യേച്ചി ച്ചിക്കി എന്താ മോ യേചിക്കി ഡെലിവറി കഴിഞ്ഞേരേനി വന്നേ അപ്പൊ ചെറുത് ഇങ്ങനെ വന്ന് വെറുപ്പിക്കല്ലോ ഓരോന്ന് കളിച്ചിട്ട് അപ്പൊ ഇങ്ങനെ ദേഷ്യം വരും തലവേദനായിട്ട് ഇങ്ങന ഓള്ങ്ങനെ പെയിൻകില്ലർ എടുക്കേനി പിന്നെ ഹക്ക് ഒന്നും വേറെവിടെ ഡോക്ടറെ കാണിച്ച സമയത്താണ് മാറിയത്
ഉം ഏഹ് രണ്ടാമത്തൊക്കെ ആവുമ്പോ അങ്ങനെ ബുദ്ധിമുട്ടെന്നെ ആദ്യത്തെ ആളെ നോക്കണം ഇവര് ഒറ ക്കോ സെരിയാവൂല
ശരിയാവൂല അപ്പ അതാണ് പിന്നെ ചെറുത് പാസരൊക്കെട് പ്പ ചെവിന്റെ മൂട്ട് പോയി ഇങ്ങനെ സൗണ്ട് ഒക്കെണ്ടാക്കും ആഹ് കേൾക്കാട്ട പോയി കെട്ടും സൗണ്ട്ണ്ടാക്കി
ഒറക്കും ശരിയായിട്ടില്ലെങ്കി ആഹ്
ആഹ് ബുദ്ധിമുട്ടാണപ്പൊ ഓക്ക് അന്നൊക്കെ ഭയങ്കര ദേഷ്യേനി കുട്ടീനെ തല്ലാ നുള്ളൊരു ദേഷേനി തല്ലാനും പറ്റൂല
ആരെങ്കിലും എപ്പളും ഒരുമിച്ച് ഒപ്പം വേണം ഇല്ലാന്ന്ണ്ടെങ്കി
അപ്പൊ പിന്നെ സെക്കൻ് ഡെലിവറി കഴിഞ്ഞാരെ ആഹ് റെഡിയായി പിന്നെ അച്ഛനും അച്ഛന് ഒര് വർഷത്തോളം ഗുളികെക്കെ കുടിച്ചപ്പളാണ് മാറിയെ പറഞ്ഞു
ആഹ് ശെരി
ആഹ്
ഉം എന്തായാലും കാണിച്ചളോണ്ടോ
ആഹ് ഇങ്ങളവ്ടെ എറ്ക്കിണ്ടേനോ
ഏഹ്
ഇങ്ങളവ്ടെ ആർക്കാ ഇണ്ടെയ്നെ ചോയ്ക്കാ മൈഗ്രയിന്
ഇല്ലല്ല ഇവെടെ കൊഴ്പ്പൊന്നുല്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുല്ലത് വെരെ അനിയത്തികണ്ടാവും എട്ക്കെടക്ക് ഓരോ വയറുവേദന കാര്യങ്ങള് ഗ്യാസ് കേറാ അങ്ങനെ
ഗ്യാസെറ്ണെ നിക്ക് ഒര് ടൈമില്ണ്ടേനി അത് റെഡി ആയി ഇപ്പ ഇതാ തലവേദനയ്
ഛർദ്ദിക്ക എന്ത് എന്തങ്ങനെ പൊറ്ത്ത്ന്ന് എന്ത് ഫുഡയ്ച്ചാലും ഇങ്ങനെ ഛർദ്ദിച്ച് കൊണ്ടന്നെ ആവും പിന്നെ അന്നത്തെ കാണിച്ച്ണ്ടെന്നു പിന്നീട് അവ് വെല്ല്യെ മാറ്റൊന്നുല്ല
ആഹ് ചെൽപ്പോ ഉള്ളിലെന്തെങ്കിലും ഇനി പ്രശ്നംണ്ടോന്ന് അറിയില്ലല്ലോ
അറിയില്ലപ്പ അൻഷേ ഇവെട്ത്തെ ഫുഡയ്ക്കുമ്പോ പ്രശ്നല്ല പൊറ്ത്ത്ന്ന് കാര്യങ്ങൾ എന്തെ അധികം ചെലവ് ആഹ് ചെല ഫുഡ് കഴിചാ കൊഴ് പ്പല്ലേനു അധികും ഇങ്ങനെ കഴിച്ചാല് കാര്യായ്ട്ട് അഹന്നെ ഛർധിം കാര്യങ്ങളും എന്താണെന്ന്റിയില്ല വയർവേദന ഗ്യാസ് ക്ക അങ്ങനെക്കെ
അതങ്ങനെ ചെലോർക്ണ്ടാവും അത്
ഫുള്ളും പോക്കാ
ആഹ്
വയ്റ്റിന്ന് പോ പോരുന്ന വരെ ഛർദ്ദിച് ങ്ങാണ്ടും തല കറങ്ങിട്ടും ആള് നീച്ചേ ഇല്ല
അതാണ് പ്രശ്നം ചെലോർക്കക്കെ അങ്ങനെ ഏഹ് പ്രശ്നം ഇണ്ടാവലണ്ട്ന്ന് പറഞ്ഞിനി
ഉം
എന്താന്നറീല്ല കൊറേയിത് ഉം
ആഹ് ചെൽപ്പോ പൊറ്ത്ത്ത്തെ ഫുഡിലൊരോന് ചേർത്തല്ലോ അത് ചെൽപ്പം പറ്റ്ന്ണ്ടാവ അലർജി പോലെ എന്തെങ്കിലും ആവ്ണ്ടാവും
ആഹ് അതെ ആൾക്കതൊന്നും വെല്ല്യ താല്പര്യല്ല പെട്ടെന്ന് തലവെദനട്ക്കും ക്കും ഛർദിക്കാൻ വരും വയർ വേദനാവും അങ്ങനെക്കെ
ഞങ്ങളവട ഉണ്ടോരു ചേച്ചിക്ക് എന്താണ് തലചുറ്റി വീണ് പോ
ആഹ്
ആഹ് ചെറിയ മക്കളക്കാവുമ്പ പെട്ടെന്ന് കാണൂലല്ലോ വീണ് പോയാലൊന്നും ഒറ്റക്ക് ആവുമ്പോ ആഹ്
ഒറ്റക്കാവുമ്പ ബുദ്ധിമുട്ടാ പോവാന്
ആഹ് പിന്നെ ഹസ്ബൻന്റ് ഒക്കെ എന്താ ചെയ്യ്ണെ
ഹസ്ബൻഡ് പൊർത്ത് വർക്കയ്യാണ്
പൊർത്ത് വർക്കയ്യാ
ഉം ഉം ആ ഇണ്ടെ വിളിക്കൽണ്ട്
ആഹ് ലൈറ്റ് ആവോ വരാനയ്‌ത്
ആ ഇവടെ ഞാന് രാവിലെ ആവും ഇവട്‌ത്തെ രാവിലെ ആവും ആറ് മണി ആ ടൈമക്ക ആവും
ആഹ്
ഉം അവ്ടെ എന്താ ഇവട്‌ത്ത ഉ ച്ചക്കാവുമ്പള പണിക്ക് എർങ്ങ അങ്ങനെക്
പ്രശ ഓരോ ഒർ ഉപ്പും മോളോകോക്കെ വേറെ വേറെ ആണല്ലോ
ആദ്യം ഇവട്‌ത്ത നാല് മണി കാണാൻ ടൈമിലായിരുന്നു വരവ് കൊറേ ഇപ്പ ആറ് മണി ആയിക്ക്ണ്
ഏ ഏ ആഹ് എണീക്കുന്ന സമയാണ് ആ നമ്മക്ക് പിന്നെ ബുദ്ധിമുട്ടാവും വിളിക്ക്യാനും ഇതാ ക്കാനൊക്കെ
ആഹ് അങ്ങനെക്കെ ചെൽപ്പ കുട്ടി ഒർങാഞ്ഞിട്ട് അങ്ങനെ ഒറ ക്കു ശരി ആയി ഇണ്ടാവൂല
ആഹ് നേരം വൈകോ അതാണ്
ആഹ് കട്‌ക്കാൻ തന്നെ നേരം വൈകിണ്ട് ഉം കടക്കാനും നേരം വൈകും കുട്ടി ഒർങ്ങിട്ടില്ലെങ്കി
ആ നേരം വൈകു അതാണ് പർഞ്ഞിട്ട് കാര്യ ഇല്ല
ഉം
ഇമ്മക്കൊന്നും ചെയ്യാൻ പറ്റിലല്ലോ
ഉം ന്നട്ട് പറഞ് ആഹ്
ആഹ് അയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്ക്യണ്ട്
ആ ശരി ന്ന